ആഹ എന്തൊക്കെയുണ്ട് വിശേഷങ്ങക്ക
കേക്കണല്ലേ
ആ ഇപ്പ കേൾക്കണില്ലേ നിങ്ങൾക്ക്
ആഹ്
എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ
അല്ല വിശേഷം ഞാന് കോഴികളണ്ട പോല ന അടക്കണ പണയിലാണ്
കോയി ഫാമ ആ
ഫാമൊന്നുമില്ലരു ഉ ശരി ഇ വലു കാര് അത്രപ്പണ്ണ്ട്
അറുപത്ണ്ടോ
അപ്പതണോ മുപ്പണ ഒക്കെണ്ട്റിയ ചെറുത്തും വലുതും ഒക്കെ പാട എമക്കട
പെണ്ടോ ഏ ശരി
അപ്പൊ ഓര വൈക്കുന്നരായാലും ഓല കൂട്ടിലാക്കണം ആ ഒരു പണിയാണ് കേറിക്കോടും പക്ഷെ ചെിലപ്പോം ഒരു മടിയാണ് ഹലോ അതാ അലോ കേക്കില്ലേ ഇടക്ക കട്ടായി പോണ്
കട്ടായിപ്പോ പാല് കഴിഞ്ഞു പാല് കഴിഞ്ഞു എടക്കേ ഏറെ മിസ് ആവണ്ട് എന്തായിട്ട് എന്റെ തിന്നാൻ കൊടുക്കല ഗോതമ്പോ അരിയോ
പന്തമ്പോ വാരിയും ചോറും ഒക്കെ കൊടുക്കും പിന്നെ വായറല അങ്ങനത്തൊക്കെ കൊടുക്കും ആ വയന്റെല തിന്നോ?
പുല്ലൊക്കെ തിന്നുംല്ലേ
ക്കെ തിന്നുവോ?
വായന്റെ ഈ മറ്റേ തളി തളിരലല്ല ഒരു കൊർച്ചൊരു ത് മൂ നല്ല മൂക്കാത്ത
ആ അരിഞ്ഞിട്ടൊട്ക്കേ?
അര്ഞ്ഞ്ട്ട്
അരിഞ്ഞും കൊടുക്കും അരിഞ്ഞു കൊടുക്ക ക്കല്ല അങ്ങനട് വെട്ടിട്ടൊട്ക്കും അപ്പൊങ്ങനെ ഓല് കൊത്തി തിന്നു
ഏ ചോറൊന്നും ബാക്കിയായാ ങ്ങക്ക് പേടിച്ചാല്ലല്ലോ ഒക്കെ കോയ്ക്കക്കാങ് കൊടു ക്കാലോ അത്രേ ഏർ എന്താവട്ടെ ഈ മുട്ടാളൊക്കെ പുൊറത്ത്ക്ക്‌ വിക്കേക്കാരം?
ഓ വിക്കല്ണ്ട് നമ്മളാവശ്യത്തിന് മക്കക്ക്തന്നെ പണി മുട്ടണ്ടെങ്കില് അങ്ങനെയാട്ട് ഇങ്ങനെയാട്ട് പ്പ വൈകുന്നേരം ചായക്ക് മ്മാ ഞാൻ രണ്ട്‌ മുട്ട എടുക്ക്‌ണ്ട് ട്ടോ എന്നട്ട് പഴം കൂട്ടിങ്ങട്ട് കേക്ക് പോലായിട്ട് ഇണ്ടാക്കും
പയംകൂട്ടികാണ്ട് കേക്ക് ണ്ടാക്കേ? അതെങ്ങനെ?
മുട്ടിം പഞ്ചസാരിയും ഉം പിന്നെ മിക്സ് ചെയ്യ ന്നിട്ടായ്ല് നേന്ത്രപ്പഴം മുർ നാല് നാലഞ്ച്
നമ്മള് വാട്ട്ണ പോലെ മുറിക്കലേ
ആഹ് വാട്ട്മ്പൊ റൗണ്ടിലല്ലേ വാട്ടാൻ എടുക്ക ആ റൗണ്ടണ് റൗണ്ടില്ള്ള നാല് പീസാക്കൂലേ അപ്പൊ ചെറീ പീസാകൂലേ അങ്ങനെ ആ മുട്ടയില് ഇട്ട് ഇളക്ക ന്നിട്ട് നെയ്യ്
ആ
ആ ടേസ്റ്റിന് ന് വേണ്ടൊക്കെ ചേർക്ക ല്ലേ അപ്പൊ ഒന്നും ഇണ്ടാക്കില്ല അതൊന്നുംണ്ടാക്കൂല അങ്ങന ഏലക്കായിടാ പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി അങ്ങൻത്തൊക്കടാ പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കുമ്പോ പിന്നെ
ആഹ് അപ്പൊ വേവോ ഫസ്റ്റ് ഇത് ഒന്ന് വേവിച്ചെടു- ക്കണ്ടെ ന്നാലല്ലേ റെഡി ആവുള്ളൂ? അല്ലെങ്കി പയം വാടാത്ത പോ ത്തിലങ്ങനെ
അത് കൊറച്ചൊരു കടിക്കും നല്ല പൈത്ത പയാണെങ്കില് പിന്നെ ഒന്നും ചെയ്യേണ്ട അച്ചൽക്ക്‌ട്ട
ഈ പഴം അരച്ചാല് രസംണ്ടാവോ ഇങ്ങനെ പഴം അരച്ചികാണ്ട് മുട്ടീക്ക് ചേർത്താല്?
അത് പിന്നെ രസൊക്കെണ്ടാവും പക്ഷെ അങ്ങനെയാണ് ണ്ടാക്കിയൊക്കീല്ല ഞാന് പിന്നെ മ്മള് മര്ന്ന് മയ്തൊക്കെ ചേർത്തിട്ടല്ലേ ണ്ടാക്ക
ഏത്?
ച്ച പിന്നെ പിന്നമ്മള മൈദ
പിസ ഒക്കെ ഉണ്ടാക്കലണ്ട് നിങ്ങള്
ഏ അവന്ന നിനിക്കറിയില്ല
ഏ
ന്ന് പറയുമ്പ പഴുണ്ടെങ്കിലിൽ അങ്ങനൊണ് ചെയ്യൂ മുട്ട ഉണ്ടാവല്ലോ അപ്പൊ അങ്ങനെ പിന്നെ അത് മതി ഒൽക്ക് ചായക്കട അങ്ങനെ ട് പറഞ്ഞാല് ണക്കാന മതി
ആഹ അത് ശരി
ഉം അതായ അല്പം അല്ലാതെ വട്ടിയൊക്കെ ഉണ്ടാക്കും പൊൊക്കെ ഉണ്ട രസമാണ് വാട്ടിയാലൊക്കെ
എളുപ്പപ്പണി നോക്കുക അല്ലേ
അല്ല പിന്നെ ഇക്കടെ പോവും ആഹ
ആഹ് അപ്പേക്കറി തന്നാൻ പച്ച
ആഹ കുങ്ങവലക്ക് ഇഷ്ടമല്ല അപ്പൊ അങ്ങനെ
പുഞ്ഞ ഈ നല്ല പഴുത്ത പയംണ്ടല്ലോ
ഉം കുയി എന്താ ആണോ ഹലൊ കേക്ക് ല്ല ട്ടോ ഇങ്ങള് പറ്ഞ്ഞ ആഹ് പിന്നെ പഴം പ പുഴ്ങ്ങിയഹ് എന്താ വെല്ക്ക് ഇഷ്ടല്ലാത്തൈ നെ കൊണ്ടെ അഹ് ഇണ്ടാക്കൂല പിന്നെ പഴാ